ഹ ആഹ എന്തൊക്കെയുണ്ട് നല്ല വിശേഷം എന്താ പണി ചോറൊക്കെ തിന്നീലേ
ആഹ ചോറൊക്കെ തിന്ന് അവിടെയോ
ആ ഏ എങ്ങനെ എങ്ങനാ
ചോറ്ന്നോ
ആ ഭക്ഷണം കഴിച്ച് കഴിച്ചു കഴിച്ചു ഇല്ല മഴാ ഇല്ലപ്പൊ കൊർച്ച് തോർന്ന് കുറച്ചേരം മുന്നോരു ചെർതായിട്ട് പാറീനു ഇന്ന് വല്യാ വരു ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു തന്നെ ഏ വേറെന്താ എത്ര കുട്ട്യാളാ അൻക്ക് എത്ര
കുട്ട്യോളില്ല കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല ഇങ്ങക്കോ
പഠിക്കാ
ആ പഠിച്ചു കഴിഞ്ഞുപ്പോ
ഡിഗ്രി എത്ര ഡിഗ്രി ഫുള്ളായോ ക്കേണ് ജോലിക്ക് ഓക്ക്ണ്ടാ ഇക്ക് കുട്ട്യാളില്ല
ആ ആ ജോലിക്കൊന്നും പോവ് ല്ല
ആ ഓക്കെ പിന്നെ എന്തൊക്കെണ്ട്
പിന്നെ എന്താ അവിടെ മഴണ്ടോ
ഇല്ല മഴ എന്താ പറയാ മഴ ണ്ടേയ്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മഴയണ്ടേനി ഇന്ന് മഴ ഇല്ല ഇന്ന് ചെറുതായിട്ടൊരു ചാറ്റല്ണ്ടേനി അല്ലാതെ ഒരു മൂടി കെട്ടിയ അവസ് ത്തന്നെയാണ് അല്ലാതെ ഇല്ല കുട്ട്യാളില്ലാർഞ്ഞല്ലോ ഞാന് ഇല്ല ഇല്ല ആ പിന്നെന്തൊക്കെയാണ് ഏ എന്തൊക്കെ ഇല്ല വർക്കൊന്നും ചെയ്യ്ണ്ല്ല ഇങ്ങ നൊക്കെ ഉ പിന്നെന്താ എന്താ പറയാ എന്തെങ്കിലും എന്താ ഹോബികള് എന്താ ചെയ്യല് എന്തൊക്കെ
വായിക്കല്ണ്ട് പിന്നെ വായിക്കും കവിതക്കേ എഴ്തും
ഏ കവിതെയ്തോ എന്നെ പോസ്റ്റ് ചെയ്തോവ്ടെങ്കിലും
ആ ഒരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിര്ന്നു അപ്പൊ എന്റെ കവിത സെലക്ട് ആക്കി എടുത്ത്ക്ക്ന്നു
പി ഇവിടെങ്ങനെ
ഇവിടെ ഒരു അല്ലല്ല ഒരു ബുക്കില്
ആ ആ
മഴനൂൽന്ന് പർഞ്ഞെര് ബുക്കിലേക്ക് കവിത എടുത്തിക്ക്ന്നു ഞാനൊരു വെയില് എന്ന് പർഞ്ഞിട്ടൊരു കവിതെ തോന്ന് വെയ്ലിനെ കുറിച്ചിട്ട്
പിന്നെ ആ നല്ല കാര്യം അങ്ങനെയ്താണെങ്കിലന്നെണ് അപ്പൊ അങ്ങ നമ്മള അങ്ങനെ കവി കവിത എയ്താണെങ്കിലും അയിന് ക്യാഷ് കിട്ടോ നമക്ക്
അതെങ്ങനാന്ന് ശരിക്കും ഞാൻ ഇത് ഫസ്റ്റ് ടൈമാ എഴ്ത് ണേഅപ്പൊ എങ്ങനെയാന്നറീല്ല അത് നമ്മള ഒരു കോപ്പി വേടിക്കണം പിന്നെ വേടിക്ക ഓരോര്ത്തര് വേടി ക്കുന്നയ്നനുസരിച്ച് നമുക്ക് അതിന്റെ ക്യാഷ് കിട്ടും അങ്ങനെ എന്തോ ആണ്
ആഅങ്ങന ല്ലേ
അത് ഞാൻ ശരിക്കും അയ്നെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അങ്ങനെ എന്താ സെലക്ടായി ട്ടിണ്ട് പർഞ്ഞിട്ട്ങ്ങനെ മെസ്സേജ് കണ്ടു പിന്നെ ഞാനയ് നെ കുറിച്ച് ചോയ്ച്ചില്ല ഒന്ന്ന്വേഷിക്കണം എന്താ ആ ആ
ആ അങ്ങനെയാണല്ലോ കവിത കാവിതൊന്നും എയ്തലില്ല ഒന്നും ചെയ്യണില്ല വീട്ടമ്മാണ് ഇങ്ങനെ ഒന്നും ചെയ്യണെന്നില്ല കവിത ഓൺലൈൻ ജോബ് ഒന്നുമില്ല പിന്നെ ങ്ങള് ആ പിന്നെ വേറെ എന്തെങ്കിലും കഥ അങ്ങൻത്തെക്കെ
ആ അയ്ല് ഒരു മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്റെ ഗ്രൂപ്പില് ഇങ്ങനെ രു ഇത് കഥിംകൂടെ എഴുതണം പറഞ്ഞ്ട്ട് അപ്പൊ ഞാനൊരു കഥ ഇതാന്ന് നോക്കുന്ന ഈ ചെറുകഥകള്ല്ലേ അങ്ങൻത്തെ അ കഥിയും കൂടെ എഴുതി നോക്കണം. അ ആ കവിതയും കൊറെ കൊറെ എഴുതിട്ടുണ്ട്. അപ്പൊ എഴുതുന്നെല്ലാം ഞാനിങ്ങനെ. ച്ച് കൊടുക്കലുണ്ട് ഓല്ക്ക് ഇഷ്ടപ്പെട്ടത് ഓല് സെലക്ട് ചെയ്യും.
ആ അതന്നെ നല്ലൊരു കഥാകാരിയായിട്ടെ ആകട്ടെ. ആ വേറെന്ത ഹോബീസ് എന്തെങ്കിലും. തയ്യല്ലോ എന്തെങ്കിലും വർക്ക്
ല്ല ഞാൻ എഴുതലുണ്ട് ന്നെ ചിത്രം വരക്കും. ആ മെഷീൻ ഇണ്ട് വിടെ മിഷീന് അടി ക്കലുണ്ട്
ആ ആരി വർക്ക് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെയൊക്കെ ചെയ്
അങ്ങനെ ഒന്നും ചെയ്യലില്ല ഇവിടെ ങ്ങനെ നമ്മളെ ചെറിയ ഡ്രസ് ഒക്കെ ഉണ്ടാവലേ വീട്ടിന് ഇട്ണ
ആ അങ്ങനെ അതൊക്കെ തന്നെ ഞാനും ചെയ്യല്ല് അതാണ്ട് പെർഫെക് ആായിട്ട്ല്ല വൃത്തിയിലാണ്ട് ആയിട്ടു
അത് ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി ഈ കട്ടിങ്ങും അതുപോലെ തയ്ക്കുന്നതും. മോഡലൊക്കെ
അയി അയിലാണ് എല്ലാം ഉള്ള വീഡിയോ
അല്ല നമ്മള് പൊറത്ത് പോയിട്ട് ക്യാഷ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യല്ല. നമ്മള് യൂട്യൂബില്. നോക്കിയാ തന്നെ പഠിക്കാൻ പറ്റല്ലോ?
ആ അതാണ് നോക്കലൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയാണ്ടൊക്കെ നെക്കിൻറെ അവിടെ ആ കാനൊക്കെ ഞൻ നന്നാക്കി അടീക്കലക്കണ്ട്. പക്ഷെ ഇപ്പൊ മെഷീൻ ഇല്ല മെഷീനിന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഭർത്താവിന്റെ വീട്ടിലല്ലേ അപ്പൊ പിന്ന് എന്റെ വീട്ടു പോവുമ്പോ എപ്പോഴെങ്കിലുംഒകൊ ഇരിക്കുംന്നല്ലാതെ. ചെലോല് ക്കെ നല്ല കടിച്ചു നല്ല നല്ല വൃത്തിയില്ണ്ടടിക്കൂലേ നല്ലത്.
ആ
ആ വേറെന്താ?
വേറെന്താ എന്താ ഉച്ചക്ക്ന്താ കീഴിച്ചേ?
ഉച്ചക്ക് ഞാന് ചോറ് സാധാ ചോറ്. മുരിങ്ങക്കറി ങ്ങക്കെന്തയ്നി കാറി മരിങ്ങക്കറി
ആ ഇവിടെ കഞ്ഞിയാന്നു.
അതെന്തേ
കഞ്ഞി എനിക്ക് നല്ല പനായിരുന്നു. അപ്പൊ കഞ്ഞി കുടിക്ക ജസ്റ്റ് ഇപ്പൊ കൊറവ്ണ്ട്. പനിയും ചൊമ
തന്നെ എന്ന് എന്ന് തുടങ്ങിയ മഴായിട്ട് ആയ്കാരം
ക്കാണ് അപ്പൊ നല്ല വയറുവേദനുണ്ട് അപ്പൊ കഞ്ഞി കുടിക്കാ വിചാര്ച്ച്
ആ കുറുവയീരിൻറ കഞ്ഞിയാണ് ചെറിയ കുഞ്ഞരിന്റെ
ആ ചെറിയ അരിയല്ല നമ്മളെ വല്യ അരിയില്ലേ അത്. ചോറായിരുന്നു അപ്പൊ ഞാന അങ്ങനെ കഞ്ഞിക്കി കുടിച്ചു.
ബാ
നല്ല മീൻ പൊ ച്ചതും പിന്നെ ഉപ്പേരി, അച്ചാറും ഉപ്പിലിട്ട നെല്ലി ഒക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ പനിയാമ്പോ മ്മക്ക് നമ്മുക്ക് വായിക്ക രുചിയായിട്ട് ഒന്നും തോന്നൂലാല്ലേ?
ആ പിന്നെ അച്ചാറൊക്കെ ഉള്ളത് കൊണ്ട് കൊഴപ്പല്ല പിന്നെ കപ്പ ബിരിയാണി ഇണ്ടാക്കി ജ് മെനു രാത്രി അപ്പൊ അയിന്റെ ബാക്കിയുണ്ട് അപ്പൊ അതും കൂടെ മിക്സ് ആക്കി കയ്ച്ച് പ്പൊ നല്ല ടേസ്റ്റ്ണ്ട്
ആ ആ
ആ അവിടെ എന്താ കറി മുരിങ്ങയോ
മുരിങ്ങക്കറിയും ചിക്കൻ പൊരിച്ചതാ
ആ ആ മുരിങ്ങക്കറി എങ്ങനെയാ മുരിങ്ങ പരിപ്പൊക്കെട്ടിട്ടാ അതോ വെറു
അല്ല ഇന്ന് ഞങ്ങളും മുരിങ്ങക്കറി ഇങ്ങനെ തക്കാളീം ഇതൊക്കെ ഇട്ട്ക്കാണ്ട് ചക്കക്കുരുല്ലേ ചക്കക്കുരു ഒക്കെ ഇട്ട് വെച്ച് പരിപ്പിട്ടിട്ടില്ല പരിപ്പിടുമ്പോ അത് അധികം ഗ്യാസ് സ പരിപ്പിട്ടിട്ടില്ല
ആഹ്
സംഭരിച്ചത് ക്കെ ഇഇ ഇണ്ടായിപ്പൊക്കി ആ ഡസ്റ്റ് വേറെന്താ പിന്നെ മുരിങ്ങ തോരം വെച്ച് മുരുങ്ങ തോരൻ വെച്ച് പപ്പടം പരിച്ച് ആ അതാണ് മഴയാവുമ്പോ അതെയ അവിടെയും അങ്ങനെതന്നെ അറയത്തൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷെ സ് ഡ്രെസിനൊക്കെ ഒരു സ്മെല്ല് വര്ണണ്ട്ല്ലേ
ആ അതല്ല പിന്നെ നല്ല തണുപ്പും എത്ര ഉണങ്ങിയാലും തണുപ്പ് പോവല്ലേ ആ ആ ആ പിന്നെന്താ പിന്നെ വൈന്നേരം എന്താ എന്തേലും ഇണ്ടാക്കുന്നുണ്ടോ
വൈകുന്നേരം ഒന്നും ഉണ്ടാക്ക്ണൊന്നില്ല ആം ബേക്കറിന്നും ചെൽ ആ ബേക്കറി എന്തെങ്കും യും തിന്നും അല്ലെങ്കിലിൽ വേറെ ചെൽപ്പോ ഉണ്ടാക്കും ചെൽപ്പോ ഉണ്ടാക്കൂല അ അങ്ങനെ ഇണ്ടാക്കലൊന്നില്ല ഉം പിന്നെന്താ? ങ്ങളെ വീട്ടിൽ ആരൊക്കെണ്ട് വേറെ ആരൊക്കെ ഇണ്ട്?
ഏ രണ്ട് കാക്കമാരുണ്ട്
കാക്കമ്മാരാ?
ക്കമാരുണ്ട് പിന്നെ മ്മച്ചി ആ അത് വാണണോ പിന്നെ ഉമ്മ
ആഹ താത്തമാരെന്താ ആ കാക്കമാരെന്താ ചെയ്യണ്
കാക്കമാര് രണ്ടാള് കല്യാണം കഴിഞ്ഞു രണ്ടാളും ഗൾഫിലാണ്
ആ നാലാളാ?
നാലല്ല രണ്ടാൾ ഞങ്ങൾ മൂന്നാളാണ് അപ്പൊ രണ്ട് കാക്കമാരുണ്ട് ഒരു രണ്ടു ഗൾഫ് ലാ
രണ്ടാളും ഗൾഫിലാണ് ആഹ് ആ അങ്ങനെ മ് അപ്പൊ താത്തമ്മ കാക്കമാരുടെ വൈ ഉം പെണ്ണ്ങ്ങൾ ഇല്ലേ അവിടെ?
ആ പെണ്ണുങ്ങൾ ഇവിടെണ്ട് ഒരു ഒരാള് ഗൾഫില് പോയി വന്നതാണ്
ആഹ്
ഇപ്പ അടുത്ത് പോയി വന്നിട്ടുള്ളൂ ഒരടുത്തന്നെയിരുന്നു അപ്പൊ ഇങ്ങനെ ഇവിടെ ഓൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അത് എുതാൻ വേണ്ടി വന്ന ആ ഞാൻ ഡിഗ്രി ഇപ്പ കംപ്ലീറ്റ് റ്റായി ഈ വർഷം കംപ്ലീറ്റായി ഇനി പി ആയി പി ജി ചെയ്യാന് നോക്കണം
ആ ഞാൻ പഠിച്ചു എന്ന പഠിച്ച എന്തെലും ജോലി ആയല് അത് നമ്മുക്കൊരു ആരെ ആശ്രയിക്കണ്ടല്ലോ ഉം
അങ്ങന തന്നെ നോക്കണ പിന്നെ
അ ന്താ അവിടെ വർത്താനം കേൾക്കണ് അവിടുന്ന് സംസാരം കേൾക്കണ് വിക്ഷ
ആ അതാ അവിടെ എന്തോ സംസാരിക്ക അത് ഉമ്മച്ചി എന്തോ സംസാരിക്കുന്നുതാ
ആ അ
ഉം
ഓക്ക ആ സംസാരിച്ച അവിന്ന് മാറുന്നാള മാറുന്നാളെ സംസാരിച്ചു കൊടു
ആ ആ ആഹ് ആ ശരി
ആ പിന്നെന്താ പിന്നന്താ അങ്ങനെ പോണു
പിന്നെ നല്ലതന്നെ അവിടെ ആരാ അടുത്ത്?
ഇവിടെ എന്താ വർത്താനം കേൾക്ക്ണ്ടോ ഉം
അവിടെന്ന് സംസാരിക്കുന്ന കേക്കുന്നുണ്ട്
സംസാരിക്കണ അത്
ആ ആ
എന്താങ്ങനെ
വേറെ എന്താ ഒരു ദിവസം വീട്ട്ക്കൊക്കെ വരി
ഉം വേറെന്ത്‌
ആ വേറെ എന്താ വേറെ നല്ലതെന്നെ
ആ ചോറ്ന്നില്ലേ?
ചോറൊക്കെ തിന്ന് ച കഞ്ഞി കുടിച്ചു പറഞ്ഞീലെ ഇനി വൈന്നേരം എന്താ ബേക്കറിയണോ ഒന്നും ഉണ്ടാക്കൂലല്ലേ?
ആഹബേക്കറി അങ്ങനെ ബേക്കറി ഒന്നും ചെലപ്പ ഒക്കെ ഉണ്ടാക്കുള്ളൂ ചെല പ്പണ്ടാക്കൊള്ളു ചെലപ്പുണ്ടാക്കൊള്ളൂ ചെലപ്പടാ ഉം ഉ
പിന്നെന്താ
വേറെന്താ പിന്നെന്താ ഇല്ല അപ്പ നല്ല വെ യിലർച്ച്ണ്
ആ ആ ആ
പിന്നെ ഞാന്
വെയില് ആ ഡ്രസ്സ് പൊറത്തെടുമ്പ അപ്പ തന്നെ മഴയും പെയ്യൂല്ലേ
ആഹ് ചെറുതായിട്ട് ഇങ്ങനെചാറ്ണ്ട് തോന്നണു അല്ലാതെ വല്യൊന്നും പെയ്യണുണ്ട് ആ ഉം വേറെന്തൊക്കെയുണ്ട് ഇനി കല്യാണം നോക്കുണ്ടോ അട ആ ന്നാ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കണ്ട്